ഹലോ
എന്തൊക്കെയാ വിശേഷം ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ഇടക്ക് ആദ്യം കേട്ടില്ല അതാ ചോദിച്ച
ആഹ് ആഹ് ഇവിടെം സുഖായിട്ട് പോകുന്നു ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ച് കഴിഞ്ഞേള്ളൂ
ആഹ് ആഹ് ഇന്നെന്താ സ്പെഷ്യൽ
സ്പ്പെഷ്യല് പ്രത്യേകിച്ചൊന്നുംല്ല ആഹ് സൺഡേ ആണ് സൺഡേ ആണ് സ്പെഷ്യൽ ഉള്ള്
സൺഡേ ആണോ സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കാറ്
ഉം അങ്ങനെ ഉണ്ടാക്കാറുള്ള അന്നല്ലേ എല്ലാവരും ഉള്ളു
ആഹ് അതെ അതെ ആഹ് ആഹ് ഫുഡൊക്കെ കഴിക്കുമ്പോ അത്ര ലേറ്റ് ആവോ
ആഹ് അത് ഹസ്ബൻഡ് വന്നാ കഴിക്കുന്ന അപ്പം വരുന്ന സമയത്ത് കുഞ്ഞിന് കൊടുക്കും ആഹ് നമ്മള് വരുമ്പോഴേ കഴിക്കാറുള്ള ഒറ്റക്കിരുന്ന് കഴിക്കാൻ താല്പര്യല്ല
ആഹ് ആഹ്
അവിടെ എങ്ങനെ ആരൊക്കെയുണ്ട് ഇവിടെ ഇപ്പ ഇത്രയും നേരായിട്ട് മഴയൊന്നും പെയ്തില്ല ഇന്നലും കൊഴപ്പില്ലന്ന് രാത്രി ഒന്ന് മഴന്ന് പെയ്തായിരുന്നു
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ഇന്നലെ രാത്രിയും ഇന്നൊക്കെ നല്ല മഴയാണ്
ആഹ് രാത്രി രാത്രി പെയ്യുന്നുത് പകല് കൊഴപ്പല്ല
ആഹ് ആഹ്
അങ്ങനെ നിന്നാലല്ലേ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ തുണികഴക്കും പറക്കൊ
അതാണ് ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാല് തുണി ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര
ആഹ് ആഹ് അതെ ജീൻസും പുതപ്പൊക്കെയാണ് ഏറ്റവും കൂടുതല് ബാക്കിയുള്ള തൂങ്ങിയൊക്കെ പോട്ടേന്തെങ്കിലും വെക്കാ ഇതൊക്കെ കഴുകി ഉണങ്ങയും കിട്ടിയില്ലെങ്കിൽ പിന്നെ പര റ്റകത്തും വെക്കാൻ പറ്റില്ല ഈ ഉടുക്കാനും പറ്റില്ല കഴുകിയതും വെറുതെ ആവും
അതെ ഒന്നിനും പറ്റില്ല പിന്നെ വെയിയില് വേണം ഉണങ്ങി കിട്ടണ എന്നുണ്ടെങ്കിൽ
അതെ അല്ലെങ്കിൽ പിന്നെ മഴ പെയ്യാതെ ചെറിയൊരു ആ രീതിയിൽ നിക്കുവാണെങ്കിലും പ്രശ്നമില്ല
ഇപ്പല്ല ആഹ് അതെ അതെ
ഇത് മഴ പെയ്ത നമ്മക്ക്- ഇത്‌ ഒരു രക്ഷയില്ല പിന്നെ കൊതുക് തുണി പൊറത്തിട്ട കൊതുക് അതിനകത്ത്- അകത്ത് വന്നിരുന്ന കൊതുകിന്റെ ശല്യം വേറെ
അതാണ് പിന്നെ ഒണങ്ങാതെ പിന്നെ അതൊരു സ്മെല്ലും- ഒക്കെ ആയിരിക്കും ഡ്രസ്- വൈകുന്നേരം എന്തെങ്കിലും ഇണ്ടാക്കാറുണ്ടോ ഈവനിങ് സ്നാക്സ് ഒക്കെ എന്തെങ്കിലും-
സ്നാക്സ് ഒണ്ടാക്കാറുണ്ട് ഇപ്പൊ- എണ്ണയെ പൊരിച്ച് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് - വേറെ എന്തേലും ആവിൽ വേവിച്ചൊക്കെ ഒണ്ടാക്കി കൊടുക്കും ഇപ്പം- ചൊമയും എല്ലാർക്കും ജലദോഷംക്കെയായിട്ട് ഇരിക്കുവ- പിള്ളേർക്കാണെങ്കിലും പിള്ളേരുടെ കൂടെ എനിക്കാണെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു കൊറ കൊറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്- ഒരാള് പോയി ഒരാള് പോയിട്ടില്ല അവളുടെ അംഗനവാടിയില് - ടീച്ചർഇന്ന് ഇല്ല അതുകൊണ്ട് വേറെ പൊറത്തി - ത്തുന്നൊരു ടീച്ചറാ വരുന്നേ അപ്പ അയാള് അങ്ങനെ ഇരിക്കില്ല ഉം അങ്ങനെ ഇരിക്കില്ല പരിചയ ഇല്ലാത്തവരുടെ കൂടെ
ആഹ് ആഹ് അപ്പൊ ഇന്ന് വിട്ടിട്ടുണ്ടാവില്ല അല്ലെ
ആഹ് അതുകൊണ്ട് വിട്ടില്ല അവിടെയില്ലേ പിള്ളേര്-
ആഹ് ഒരു സ്കൂളില് പോയി ഒരുങ്ങി വരുമ്പോ നാല് മണി
അതയാവ ല്ലേ വല് കുട്ടികളാണോ
ആഹ് വല്ലിയ മക്കളാണ് അപ്പൊ എന്തായാലും ഒരു നാലരയൊക്കെ ആകും ഉം
ആഹ് നാലരയാവുമോ
ആ നാലര നാല് മണിയെക്കെ ആവും
സ്കൂൾ ബസിനാണോ പോകുന്നേ
ആഹ് അതെ അതെ അപ്പൊ ലേറ്റ് ആകും
അതെ അതെ ഇവിടെ പിന്നെ അടുത്ത- ആയതുകൊണ്ട് ഉം വാനിന്നാണ് പോയിട്ട് വരണതെങ്കിൽ- പോലും നാലുമണി അയിതിനുള്ളിൽ വരും നാല് മണിക്കൂള്ളിൽ വരും ഉം ഇയാളാണെങ്കിലും മൂന്നര- ഇപ ഇയാളും അങ്ങനവാടിന്ന് കൊണ്ടുവരാൻ പാകത്തിന്- രണ്ടും ഒരേ സമയം ഏകദേശം ഒരു സമയയായൊണ്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് കൊണ്ടുവരണം അതാണ് ബുദ്ധി
ആഹ് ആഹ് ഫുഡ് കൊണ്ടോണോ മറ്റേയാൾക്ക് ഫുഡ് കൊണ്ടോണോ-
ഇല്ല ഫുഡൊന്നും കൊണ്ട്പോണ്ട അവിടെത്തന്നെ പ്ലേറ്റും സ്പൂണും ഫുഡും എല്ലാം അവിടെ ഉണ്ട്
ആഹ് എല്ലാം കിട്ടൂല്ലേ
ആഹ് അതെ പ്രൈവറ്റിലാണ് പഠിക്കുന്നത് പിള്ളേര്
ആഹ് ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല
ആഹ് എന്റെ ഇവിടെ ഗവൺമെന്റില പഠിക്കുന്നത് അതുകൊണ്ട്- പ്രൈവറ്റിലല്ല പഠിക്കുന്നെ അവിടെ പിള്ളേര് പ്രൈവറ്റിലാണോെന്നാ ഞാൻ ചോദിച്ചേ
ആഹ് അതെ അതെ ഇവിടെ പ്രൈവറ്റിലാണ് ഇവിടെ ഫുഡ് കിട്ടൂല്ല ഫുഡ് വീട്ടിന്ന് തന്നെ കൊണ്ടു പോണം ആഹ്
ആഹ് ഇവിടെ അങ്ങനെ വേണ്ട ഇവിടെ ഇവർക്ക് നോൺ വെജും എല്ലാം- ഇടയ്ക്കെടക്കണ്ട് പിന്നെ മൊട്ടയും പാലും ഒക്കെ ഇടക്കയെടക്ക് അവിടുന്ന് കൊടുക്കും
സ്കൂളിലല് എല്ലാവിധ സൗകര്യങ്ങളും ഭക്ഷണങ്ങളുംയൊക്കെ ഉണ്ടല്ലോ
ആഹ് അത് പോരാഞ്ഞിട്ട് ഇർക്ക് ഒ - ഒത്തിരി പിള്ളേരില്ലേ നാലാം ക്ലാസ് വരെ ഒള്ളു അതുകൊണ്ട് നാലാം ക്ലാസ്- ഉള്ളെങ്കിലും ഒത്തിരി- പിള്ളേരില്ല യു കെ ജി എൽ കെ ജി പിള്ളേര് തന്നെ രണ്ടും കൂടെ- കൂട്ടിയ അഞ്ചെട്ട് പിള്ളേര് ഉള്ളൂ എണ്ണി പെറ്ക്കാനുള്ള പിള്ളേര് ള്ളൂ പിന്നെ മൊത്തത്തിഈ പിള്ളേർ പിള്ളേരും ടീച്ചർമാരും കൂടെ കൂട്ടിയാല് അമ്പത് തികച്ചില്ല അമ്പത് പേരില്ല ആഹ അതുകൊണ്ട് പിന്നെ ഇവര് പ്രത്യേകം ശ്രദ്ധിക്കും പിള്ളേർ കുറവാണെങ്കിലേ
അത് ശരിയാണ് പിള്ളേര് കുറവാണെന്നുണ്ടെങ്കില് പഠിപ്പിക്കുന്ന കാര്യയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരിക്കും ഒന്നുകൂടി ശ്രദ്ധിക്കാൻ കഴിയും
ഉം അതുകൊണ്ട് ഇച്ചിരി സമാധാനം ഉണ്ട് അല്ലെങ്കി ഒട്ടുമിക്കവർക്കും ഗവൺമെന്റൽ ആക്കാൻ വേണ്ടി താല്പര്യം ഇല്ല
അതുകൊണ്ട ഞാന് ഗവൺമെന്റിൽ ആ ക്കാതിരുന്ന കാരണം കൂടുതൽ കുട്ടികൾ ഉണ്ടാവുമ്പോ എന്തായാലും ശ്രദ്ധ കുറവുണ്ടാവും
ആഹ്
അത് പറഞ്ഞിട്ടാണ് ഇപ്പോ ഇവിടെ പ്രൈവറ്റില് ചേർത്തിയത്
ആഹ് ഞൻ ഇവിടെ പിന്നെ ഇച്ചിരി ആശ്വാസമുണ്ട് പിന്നെ പഠിക്കുന്ന പിള്ളേര്
ആ അതെ എവിടെ പോയാലും പഠിക്കും
അതോർത്ത് നമ്മൾ അയിന് വേണ്ടി ഒത്തിരി അങ്ങ് ചെലവാക്കാനൊന്നും നിന്നില്ല അതിനുള്ളത് ഇല്ലേതാനും നമുക്ക് ചെിലവാക്കിക്കൊണ്ടിരുന്ന അതിനുള്ള തേ കാണല്ലോ
അതെ അതെ
റെന്റിനാണ് ഞങ്ങള് താമസിക്കുന്നത് സ്വന്തായിട്ട് വീട ക്ക റെഡിയാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിരിക്കുന്നു
അതെ അതെ അ പിന്നെ എല്ലാം കൂടും കഴിയൂല മാനേജ് ചെയ്യാന്
അതെ അതുകൊണ്ടങ്ങനെ ഒരു ബ്രേക്കിട്ട് നി ന്ന്റെ കാര്യങ്ങ ഓരോന്ന് നോക്ക നോുന്നുണ്ട് വീടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എല്ലാം കറക്റ്റ് കട്ട് കിട്ടി വരണ്ടേ നമുക്ക് ആ സാഹചര്യ ഒത്ത് ഒക്കെ ണങ്കിൽ സമയം എടുക്കും
അതെ അതെ അതെ സമയം എടുക്കും രാത്രി നേരത്തെ ഒക്കെ കിടക്കുവോ
എന്തായിരുന്ന്
രാത്രി നേരത്തെ ഉറങ്ങോ
പിള്ളേരോ
പിള്ളോര് ആഹ്
പിള്ളേര് പിള്ളേരെ ഉറക്കാനാണ് പാട് നി ഇപ്പം ഭക്ഷണം കഴിച്ചേന് ഇയാളെ ഉറക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു പക്ഷേ ഇതുവരെ ഉറങ്ങുന്ന ഒരു പരിവും കാണ്ണില്ലേ ഇന്നലെ ഇതുപോലെ തന്നെ ഉറങ്ങാൻ പറ്റി നോക്കി നോക്കിയിരുന്നു ഉറങ്ങയില്ല. എന്നിട്ട് രാത്രി ഒരു പത്ത് പത്തരയ്പഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചന്നെ പുറങ്ങി അങ്ങനെ കാർട്ടൂൺ ഒക്കെ വെ ച്ച കൊടുത്ത് അങ്ങനെ ഇരുത്തിയ കൊണ്ട് അങ്ങനെ എത്ര നേരം ഇരന്ന് അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങി പോവും ആ മറ്റയാള് മൂത്തയാള് അങ്ങനെ ഒറങ്ങില്ല
ഒരുമിച്ചാണോ വെക്കാറ് ഉച്ചക്ക് വെക്കോ
ആ ഉച്ചക്ക് അന്നെ വെക്കും അഥവാ തികഞ്ഞില്ലെങ്കിൽ മാത്രം എന്തേലും എക്സ്ട്രാ ഉണ്ടാകും ചെയ്യും
ആഹ ഞാനും അങ്ങനെ തന്നെ രാത്രി ഫുഡ് തികഞ്ഞില്ലാന്നുണ്ടെങ്കി ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ജസ്റ്റ് ഉണ്ടാക്കും.
ഉ എന്തായാലും വേസ്റ്റ് ആട്ടാനും ഉണ്ടാക്കില്ല.
ആ അതെ അത് ഇവടെ അങ്ങനെ തന്നെ തികഞ്ഞില്ലേ ഞ്ഞില്ലെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാക്കൂല്ല ആ അതെ അതെ. മതി ആഹ ബാക്കി കളയുന്നത് വെറുതെ. തെല്ലേ.
അതെ നമുക്ക് ആ ഒരു ഇത് മറ്റുള്ളവർക്ക്. ഭക്ഷണം കിട്ടാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറി യൊള്ളെ നമ്മളത് കളയുമ്പ. അതെ അതോണ്ട് ഞാന് എന്ത് വന്നാലും. വീട്ടിലേക്ക് കഴിക്കാതെ കിടന്നന്ന് പറഞ്ഞാലും നമ്മളത് ആവശ്യത്തിന് ഉണ്ടാക്കുള്ളു.
ആഹ ഇവിടെ അങ്ങനെ തന്നെ.
അങ്ങനെ.
ആ ഇനിയിപ്പോ ചില മക്കൾക്ക് സ്കൂള ഇില്ലാത്ത ദിവസം കാണുന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ. ഒക്കെ ചിലപ്പോ. എന്താ തികയില്ല കാരണം എന്നും ഉണ്ടാക്കിലേറെ കുറചൂടി ഉണ്ടാക്കേണ്ടി വരും അപ്പൊ.
ആഹ.
അപ്പൊ പിന്നെ. ഉച്ചക്കത്തത് രാത്രിക്കക് ഇടുക്കില്ല രാത്രി ചപ്പാത്തിയോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ കഴിക്കും.
ആ അത് മതിയല്ല നമ്മള് വേസ്റ്റ് ആക്കുന്നില്ലല്ലോ അപ്പോഴും.
അങ്ങനെ ചെയ്യാറ് കൂടുതൽ വെച്ചിട്ട് കാര്യ ഇല്ലല്ലോ.
അതെ എന്തെങ്കിലും ആയിട്ട് രാത്രി കഴിച്ചാ കിടന്നാ മതിയല്ലോ.
ആഹ അതെ.
നമുക്ക് ഇന്നെ തന്നെ സാധനം വേണ എന്നൊന്നും ആർക്കും ഇവിടെ ആർക്കും നിർബന്ധ ഇല്ല.
ഇവിടെ ഇല്ല അങ്ങനെ. ആഹ എന്തെങ്കിലൊക്കെ കഴിക്കാൻ പറ്റണ കിട്ടിയാ മതി അത്രയേ ഒള്ളു അല്ലാതെ. ഇന്ന സാധനം വാണം അത് വേണം അങ്ങനെയൊന്നുല്ല.
അതെ പിന്നെ പച്ചക്കറിയൊന്നും ഇറങ്ങില്ലെന്നേ ഉള്ളു.
ആ പച്ചക്കറി ഇവിടെയും കുറവാണ് ഉപ്പേരിയൊക്കെ വെച് കൊടുത്താ. അങ്ങനെ അങ്ങിട്ട് പിടിക്കൂല അത്ര കഴിക്കൊന്നുംല്ല.
ആഹ അതല്ലേ. ഇവിടെ പിള്ളേര് വല്യ കുഴപ്പല്ല ഹസ്ബൻഡ് ഒട്ടും കഴികില്ല. ഹസ്ബൻന് വെജി ആ വെജിറ്റബിൾസ് ന്ന് കേൾക്കുമ്പഴേ അലർജിയ.
ഇന്റെ ഹസ്ബന്റ് എല്ലാം കഴിക്കും അങ്ങനെ ഇന്നത് എന്തൊന്നുല്ലെ എല്ലാ കഴിക്കുമ ക്കളെല്ലാം കഴിക്കൂല
സാമ്പാറ് ഉണ്ടാക്കാനായിട്ട് നമ്മള്ങ്ങനെ ആറ്റ്നോറ്റ് കാത്തിരിക്കുന്നപോലെ ഇരിക്കണ്ടിവെരും സാമ്പാറ് ഉണ്ടാക്കുന്നെ കേട്ട്ട്ടുണ്ടെങ്കിൽ അപ്പഴേ ഇവ്ട്ന്ന് ഓ മാറി ക്കെളേത് സാമ്പാറും വേടിക്കുന്നേരം
ക്കെ ഇവ്ടെ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടാണ് സാമ്പാറ്
സാമ്പാറ് ഇഷ്ടാണ് പക്ഷെ സാധനം മേടിപ്പിക്കില്ല മേടിപ്പിച്ച ഉണ്ടാക്കുമ്പോ കൂട്ടത്തി കഴിക്കണ്ടേ അതുകൊണ്ട്
ആഹ് അത് വിചാരിച്ചിട്ട് വേടിക്കില്ലാലെ
ആഹ് പിന്നെ എങ്ങനെങ്കിലും കടയില കൂട്ടത്തീ പോയി അവ്ടെ ചെന്ന്ങ്ങനെ പിന്നൊക്കെ സോപ്പിട്ട് മേടിക്കും അങ്ങനെ മേടി കാറൊള്ളു വളരെ ചുരുക്കാണ് സാമ്പാറ് ഉണ്ടാക്കല്.
അഹ്‌ ഉപ്പേരി അങ്ങനെൊന്നും കഴിക്കില്ല
അതൊക്കെ ഉം ഇവ്ടെ കഴിക്കാനിച്ചിരി പാടാ പിന്നെ ഉണ്ടാക്കുമ്പോ എനിക്ക് മാത്രയിട്ട് ഞാനുണ്ടാക്കും.
ആഹ് അങ്ങനെ ആവുമ്പ പിന്നെ കൊഴപ്പല്ല ആഹ്
അതെ എന്നാ ശരി എന്നാ
ആഹ് ഓക്കെ ഓക്കെ